ആഹ് കേക്ക്ണില്ലേ? എത്ര നേരായി മോളേ ഇതിങ്ങനെ പോയിം വന്നും കളിക്ക്ന്നറിയോ
ഏഹ് ഫോണ് ന്ന റൈഞ്ചില്ലാത്ത പ്രശ്നായിരിക്കയ്
ആഹ് എന്താ വൈഫൈ ആയിട്ടാണോ അറീല ഞാൻപ്പോ ഹോട്സ്പോട്ട് ഓണാക്യെതാ ഫോണ്ന്നപ്പോ
ആഹ് ആര്തീന്ന്? ആ ആ വൈഫൈ ആവുമ്പളേ നമ്മളവ്ട്ന്നും ഇബട്ന്നും എളകിയാല് റെയ്ഞ്ചാട് പോകൂം ആ ഇന്റത്, ഇന്റെ വൈഫെ കിട്ടണങ്കില് ലിവിങ്ങിലെന്നെ ഇരിക്കണം. ലിവിങ്ങിലോ സിറ്റൗട്ടിലോ ഇരിക്കണം. പിന്നാ റൂമിലും ഉം. എത്ത പണി, ചായുട്ച്ചോ?
പണ്യെന്ത് ചായൊക്കെ കുട്ച്ചു. ച്ച്, താവടെ മോളിം കൾപ്പിച്ച് വ്ടെ കുത്തിര്ക്ക്ണ്.
ഏഹ് അപ്പൊ എയ്താനും വായ്ച്ചാനൊക്കെല്ലേ?
ഇണ്ട്, ഒക്കെണ്ട്. ഒക്കെഞ്ഞ് മയിരിബിനേഷേ തൊട്ങ്ങൊള്ളു.
ഏഹ് അപ്പൊ പിന്നെ മഅ് രിബിനേഷം എയ്താൻ നിന്നാല് പിന്നെ വായിക്കാൻ നേര- ണ്ടാവൂലേയ്.
ഉം, മഅരിബിനേഷം എയ്താൻ നിന്നാലെങ്ങനെ വായിക്കാൻ നേരണ്ടാവ? ആകെ എഴ്താ, എയ്തുമ്പ തന്നെ ഒരു തലക്കന്ന് ഒറക്കൂക്കും.
ആഹ് അതന്നെ. ഉം ഞാനിപ്പം, എയ്താ മ്മാണ്ടീട്ട് ഡയറി എയ്താണ്ടേ
ആഹ് ഏ ഓൽകെന്നും ഡയറി എയ്താണ്ടാവും?
ആ സംയുക്‌ത ഡയറി പർഞ്ഞ്പ്പം നമ്മളെ ഇങ്ങൾതയ്ന് പ്രൈവറ്റല്ലെ, അവ്ടതൊന്നുണ്ടാവൂല.
ആഹ് ഡയറിണ്ട് ഇബടിം. മലയാളത്തില് എയ്താണ്ടവേണ്ട ഡയറി. പ്പൊ കൊറച്ച് അയ് ണന്നറിഞ്ഞ് പ്പൊര് ഇത് രണ്ടീസം കഴിഞ്ഞിട്ടായിരിക്കും നി പറയാ. എപ്പളാഞ്ഞ് പറയാറീല അപ്പൊ ഇരുന്നാണ് എഴുത ആഹ് ആഹ്. ആ ബ്ടെ സി സിദ്ധൊക്കെ ചെയ്യ്ണാണ ആന്റി ചിത്രൊക്കെ വരച്ചൊട്ക്ക്ണാണയ്ല് ഉം അടീലിങ്ങനെ ചിത്രൊക്കെ വരച്ച്ങ്ങാണ്ട് ഓരോ ആ അതിന് തിനെ കുറിച്ചിട്ടാണെങ്കില് അയ്ന്റെ അയാളെ ഫൊ ഫോട്ടോക്കെ വര്ക്ക്ണ ആ.
ഏഹ്, ആന്റി നല്ലോം ക് ണ്ടാക്കല്ണ്ടാവൂലേ? ഞാ അങ്ങനെ മെൻക്കടലൊന്നുംല്ല. ഓ ആദ്യ ഒന്നാം ക്ലാസ്ന്നൊക്കെ നല്ലോം വരച്ചൊട്ക്ക്ണ്ടായീനി, ഇപ്പം ഓനെന്നെ വരക്കാണേൽ വരച്ചോട്ടെചാര്ച്ചു. ഓനാണേ വരക്കൂല്ല. മടിയാ ഇപ്പൊ തോനെയ്തണം. ഇല്ല, ഇനി ചോറും തൊക്കെ ഇണ്ടാക്കണം.
ഏഹ് അപ്പൊ ജ് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ഒപ്പരല്ലെ വെക്കല്?
അയ്ന് ന്ന് പരിവാടിയല്ലേ കുടിരിക്കലല്ലേനൊ കുഞ്ഞിപ്പാന്റെ ആഹ്, കുഞ്ഞിപ്പാന്റെ ചെങ്ങായിന്റെ ഹൗസ് വാമിംങേനി അവ്ട്ക്ക് പോയീ. അവ്ടെ ബിരിയാണ്യേനി, ചിക്കൻ ബിരിയാണി ഏഹ് ഉസാറാ നല്ല അത്യാവശ്യം അടിയന്നെ മൂന്ന് റൂമും ലിവിങ്ങും, കിച്ചൻ ഒക്കെള്ളെ അത്യാവശ്യം നല്ല റൂം.
ആഹ് ആഹ്
നെലം ഗ്രാനൈറ്റാട്ടെ ബ്ലാക്ക് ഗ്രാനൈറ്റ്, അത് അത് കാണുമ്പോ പൂതിയാവ കാരണം ചളി ആയാലൊന്നും അറീലല്ലോ ഇടാണേ അത്ഇടാനല്ലെ. ആഹാ ഗ്രാനേറ്റ് ഗ്രാനേറ്റ് ആയി അന്നേ ഗ്രാനേറ്റ്. ഈ ചൊർക്ക്ണ്ടാവൂലാന്ന് അറിഞ്‌ കർപ്പല്ലെ ഇണ്ടാവുള്ളൂ ഇടുമ്പവെള്ള. വെള്ള ഇടണംന്നാ മ്മ്. ഉം അപ്പ അങ്ങനെ അത് ഇതാക്കില. മ്മ്
തുമ് ആയിന്റെട്ക്ക്വീണ്
ഏഹ്ഹ്. കാട്ടുപന്നിആണേ.
അല്ല അല്ല ഇവിടെ നെൽത്ത് ഓളിവിടെ നെൽത്ത്ട്ടതെയ്ന്നു ഓളെ കളി. ചാന് ഓള് ആരേലും കാല്കണ്ടാ പിന്നെ പിടിച്ച് കേറും. മോള് മോളൂസ് എന്തെടുക്കാ.
അതാണ് ഞാൻ പർഞ്ഞില്ലെ വെയ്ന്നാരം ഇപ്പ നൂഡിൽസ് ഉണ്ടാക്കീന് അത് കൊടുക്കാ. രണ്ടുഉണ്ട കുത്തിർന്ന് തിന്നണ് ആദമൂണ്ട് ഇനിയിപ്പ അത് തീർന്നപ്പ വരും ഇന്നെ വിളിച്ചാണ്ട്.
ആദമിന്റെ കയ്യാണയിന് പ്ലേറ്റത്ത് ആഹ ആഹ ഉം ഉണ്ട് ആദമിന്റെ കഴിഞ്ഞ് ആദമ് ഇതേനെ ഒരു പിടി വറ്റ് ആ കുട്ടി തിന്നൂലട്ട ഇങ്ങനത്തെ എന്തെലും കൊടുത്താലും ഓന്റെ പ്ലേറ്റ്. റ്റ് കാലിയാവും.
ആഹ്
വടിച്ച് വരെ തിന്നും അടുക്കിന്റെ കുട്ടി തിന്നണേ. നക്കി വടിച്ചു തിന്നാ.
ഹ്ഹ് ഓൾക്കൊരു രസം വാണ്ടേ തിന്നണെങ്കില്.
ആഹ രസാന്നാ ചോറിന് രസഇല്യാ ഓ ബിരിയാണി പോലും തിന്നൂല്ല എന്റെ നമ്മത്.
ഏ അല്ല ഈ ഒറ്റക്കാവുമ്പോ പിന്നെ ചോ കുഞ്ഞിപെണ്ണ് എവിടെ.
ഇല്ല ഇനി രാത്രി വരും.
ഏയ് അപ്പൊനീ ചോറുണ്ടാക്കൽ നിർബന്ധല്ലേ.
ആഹാ ചോറ് കുഞ്ഞിപ്പാക്ക് വേണ്ട.
ഏഹ്ഹ്.
കുഞ്ഞിപ്പ നേരം പോവും ഒന്നരൊക്കെ ആവും. അതന്നെ പറഞ്ഞത് കളി കഴഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞാണ്. ഒന്നരക്ക് ബ്രസീലിന്റെ കളിണ്ട് അത് കഴിഞ്ഞിട്ടേ വരൂള്ളൂ.
ആഹ ഈ കളി ഒന്നരക്ക് തുടങ്ങിയപ്പ എപ്പളാ കഴിയല്.
ഈ ഉം ഒന്നരക്ക് തൊടങ്ങിയ രണ്ട് മണിക്കൂർ രണ്ടഅര മണിക്കൂർ അല്ലേ കാലിണ്ടാവൽ അത് കഴിഞ്ഞേ വരുള്ളൂ.
ഇവിടൊക്കെ ആണ് വേഗം ഫോം വിളിച്ചിങ്ങാണ്ട് വേഗം വെച്ചു പോകവും കളിണ്ട്പറഞ്ഞുങ്ങാണ്ട്.
ആഹ പത്തരക്ക് കേൾകൂലെ ആ ഇങ്ങൾക്ക് ഏതാ ആ മെസ്സിലേ. ഏഹ്ഏഹ് ആഹാ അർജന്റീന ഇ എന്ത് ഇസ്രായേൽ. പുതിയാപ്ല അല്ല പോർച്ചചുഗാലാ.
ആഹ അയി ഒധിക എവിടെ എടുത്ത എന്തോ ആയിന്.
പോർച്ചുഗലെന്ത്‌ ഹ്ഹ്ഹ്.
ആ ഇവിടെഇപ്പ ആരാണ് മോനൂസോ.
പോർച്ചുഗല് സീറോ ഇതായി പിന്നെ കോളടിക്കാതെ സീറോ സീറോ ആയി.
ആഹാ അതന്നെ ഇഹിഹ്.
ഉം അത് എന്താ ഉം. ടീം ശരിയല്ല റൊണാൾഡോ സൂപ്പറാട്ടോ പക്ഷെ ഓന്റെ ടീമാ ശരിയാവാത്തെ. എ ഞാൻാദ്യ പോർച്ചുഗലന്റെ വേനേനി
ഉം ഉം. ഇവിടെ അങ്ങനെ ഒരജയിച്ച. സീതു ഇന്ന ആളെ പറഞ്ഞില്ല ആരോ ഒരാളെ പേര് അറിഞ്ഞീനി അയാള്. ഉം എമ്പാപ്പയല്ല വേറെ അരൂടോ ഒരാളെ പേര് പറഞ്ഞു.
ഏ ഇബടെ അയിനി രാത്രി ഒരു എട്ടന് ആവുമ്പോ ചോറ്ന്ന് ഒമ്പണിയ ആവുമ്പോ ചോറ്ന്ന് പോയാല് പിന്നെന്നാര വെളുക്കുമ്പോളേ വരുള്ളൂ രണ്ട് കളിണ്ടെങ്കില് ഒന്ന് പത്തര പന്ത്രണ്ടര കളിയും പിന്നെ നാലേർക്കുള്ള കളിക്കും അവിടെ തന്നെ ക്ലബ്ബിൽ തന്നെ കുത്തിർക്കല ചങ്ങായിമാര് എല്ലാരും കൂടി എന്നിട്ട് ഇപ്പ രാത്രിയാവുമ്പോ ഏത് ഉ ഇവിടുന്ന് ചോറന്ന് പോകും കുഞ്ഞിപ്പാ
ആ ചോർന്ന് പോവുലേ
രാത്രി എന്നിട്ട് പത്ത പന്ത്രണ്ടരക്കുള്ള കളിക്ക് ഒരു പ മണൊക്കെ ആവുമ്പോ പോവും ക്ലബ്ബ് പോയിരിക്കാന് ഇപ്പോളേ പോയിരുന്നില്ലെങ്കി എല്ലാരും വരെക്ക പോവും പറഞ്ഞാണ്ട്
ആ ശരിയ ഇവിടെ ഞാൻ ഞ ക്കള്ള ടൈമിലൊക്കെ ണുന്നുണ്ടെങ്കിൽ നമ്മള് പറി ചാവിം കൊണ്ട് പോയിക്കോളി പറീം
ആ അതന്നെ ഇത് അയിന്റെടടെ വന്ന് ബെല്ലടിക്കുമ്പോ ബെല്ലടിച്ചുമ്പോ കുട്ടി ഉണരാണേ ന്നിട്ട് എത്ര ദോസ ആയി ന്നറിയോ ഇങ്ങനെ ഉണർന്നെ
അ ഇ കണ്ടീല്ലേ ഒരു വീഡിയോ കണ്ടില്ലേ കളി കഴിഞ്ഞ് വന്നാണ്ട് വെല്ല അടിച് ങ്ങാണ്ട് കുട്ടി ഒൺന്ന്ട്ട് കുട്ടി ഒണരും എന്നട്ട് എത്ര കസ്റ്റപ്പെട്ടിട്ടാണ് കുട്ടീനെ ഒ ഒർ ത് ഇടെ കുത്തിർന്ന് ഉറക്ക കൂടി അറി ഇങ്ങോട്ട് ആട്ടിയാട്ടി ഇങ്ങ ഉറക്ക
ആ ആരോറക്കണ് കുഞ്ഞിപ്പൊക്കെ ഒലക്ക ഉറക്കും
ഓല് വന്നാ ഓല് കട്ടില് കണ്ടാ ഓലട കടക്കും ഓൽക്കയ്ന് പകലും കെടന്നുറങ്ങാ
അതന്നെ ഇവിടെ ന്നാല് നാല്ക്കും ഇവിടെ വന്നാല് എന്നിട്ട് പിന്നെ കടന്ന തുടങ്ങ പകല് എത്ര മണിക്കാ കെടന്നോറ നീച്ചത് അറി പിന്നെ നിസ്കരിച്ചാൻ വേണ്ടിട്ട് എന്നിട്ട് പറിയ ഇന്നലെ ഞാൻ രാ രി ഉറങ്ങിയില്ലേനീട്ടോ ആദമിന് എന്തോ ഒരു അസ്വസ്ഥത എന്തേ അറില്ല മയിരിബിനെശം കുറച്ചു നേരെം പുറത്തൊക്കെ ഇണ്ടേനി അ ഓണ്ടറ്റെക്കും എത്തിയേക്കു രാത്രി ഉറങ്ങിലട്ടോ അപ്പം ഞാൻ കുഞ്ഞിപ്പ നാലേര്ക്ക് നീച്ചു പോവാണ്ടേനി ഞ്ഞാ റിഞ്ഞന്നല്ല ട്ടോ പോയത് എന്റെ എ പോവാൻ നേര പിന്നെ വിളിച്ചാണ്ട് വാൽ അടച്ചാള പറഞ്ഞാണ്ട് ആ പറഞ പൊള അല്ലെങ്ക ഞാ നീച്ചി ഡ്രസ്സസ് ക്കെ എടുക്കല്ലേ ഞാനാ ഇതിനെ വിളിച്ചും അറില്ല ഞാൻ ഉറക്കത്തിത്തില് ഇ വിളി കേട്ടാ എന്താ അറില്ല എന്നിട്ട് ഇപ്പൊ വിളിച്ചാണ്ട്ന്നെ പറയാ ഇപ്പൊ എങ്ങനെണ്ട് ഒറക്കാഞ്ഞിട്ട് ഉറക്കത്തിന് വില മന മനസ്സിലായില്ലേ ഞാൻ വണ്ടിയി നിന്ന് ഉറങ്ങുമ്പോത്ത ഇജ് പറയല് ചോയിച്ചാണ്ട് ഇന്നോട് പറിയ
അയ് ശെരി.
എന്നിട് പോകുമ്പം പിന്നെ അയിന് ഒണന്ന് നിക്കണേ? ന്നാലേ ഞാൻ എടുക്ക പോണന്ന് ഞാൻ എടുക്കാ പോയതറില്ല അപ്പൊ അത് ചോദിച്ചാൻ മാണ്ടി വിളിച്ചതേനി.
ര് പേനിം പേപ്പറും അവിടെ ഒട്ടിച്ചെടുത്താണ്ടി ഇങ്ങട്ട്വഞ്ഞാൽ മതി പോ ഇപ്പ അധവാ ഒറങ്ങാണെങ്കി ഇന്ന സ്ഥലത്തക്കാണ് പോണ നാ എഴുതിയച്ച് പൊയി കോണ്ടി
വിളിച്ചൊ ണതീണ് വാതിലടക്കാനേ നാലണിക്ക് നീച് പോവലേ അപ്പൊ വാതിലടക്കാൻ വേണ്ടി വിളിച്ചിണ്.
ആ
ഞാൻ പിന്നെ പുറത്തിറങ്ങിയാനെ പിന്നെ വായിലടിച്ച് ഞാൻ പോയി കിടന്ന്. തുണിം കുപ്പായൊക്കെ കുഞ്ഞിപ്പ ന്നെ ടുത്ത് അത്. ഞാനിതേ നാലണി നാല അപ്പടത്തെ ഉറങ്ങിട്ടേ ഉള്ളൂ.
ആ അതോണ്ടാണ് അ ഈ വലുതായാലും ഞാൻ ചെലപ്പോം. നേരം വൈകു ഉറങ്ങി നീക്കാന് കാര നമ്മള് അറിയില്ലല്ലോ.
ഉം
ഇബൽ എപ്പോഴാ ഒറങ്ങണ എന്ന്ഞമ്മക്കറില്ലല്ലോ അപ്പൊ അതിന്റെ കൂടത്തി ഒറങ്ങി പോണതാണ് ചെല്പ്പോ സിനെ മദ്രസ് പറഞ്ഞയക്കാനൊക്കെ നേരം വൈകും
അതന്നെ ആ അതന്നെ പിന്നെ അതാപ്പൊ പെയ്യണ ഞാന് ഇന്നിപ്പം വെയിലണ്ടപ്പോക്കെ പുറത്താ ചിക്കീ നത്. ഇപ്പൊ മഴയ്യ്ണ്ട് ഉണങ്ങിയിട്ടൊന്നുല്ല എന്നിട്ട് മോളിലൊണ്ടോയി ചിക്കിട്ട്ണ്. ആബിയും പൂമോനും ഓലൊക്കെ വരുണ്ട് പറഞ്ഞ് വരുണ്ടോ ആ
ഏ എനിക്കറിയില്ല പൂമ്പോൻ ഇവിടെണ്ടായിണ്ട് നി അങ്ങ്ണ്ട് പോ
ഏ ഇപ്പളല്ല നേഷം. പോരള്ളു പറഞ് ഇന്നെ വിളിച്ചി നി ഇങ്ങളവ്ടെ ഇജവ്വിടെണ്ടോ ചോച്ചാണ്ട് ഞാവ്ടെണ്ട് പറഞ്ഞ് ഉം ഇനിപ്പൊ ചോറിനെത്തോ അറീല്ല ഇത് ഉറപ്പിട്ടിയാലല്ലേ ഇപ്പൊ നമുക്ക്. ഞാൻ ണ്ടാക്കീട്ടൂല്ല നിക്കേ നി ഇപ്പൊ വരാണ്ണെന്ന്ണ്ടെങ്കി ഇപ്പൊ കൊറച്ചിട്ട്ട് കാര്യ ഇല്ലല്ലോ.
ആഹ് അത് ശരിയാ ഓനൊന്നും പറഞ്ഞേട്ടില്ല പോണത്ത മിന്നും പൂ മോനൊകെ അന്ന് പോയതായി വന്നതായിരിക്കൂലേ?
എന്നും അപ്പൊ സീതൊക്കെ അന്ന് നീച്ർക്ക്ണന്ന് വന്നതാ പിന്നെ അങ്ങനെ വല്ല വരലില്ലല്ലോ. ഓക്ക് കുട്ടി ആയരോള്വന്നിട്ട്ന്ന ഇണ്ടാവുല്ല.
ര പിന്നെ ഇറങ്ങിണ്ടാവല്ലോ അ അങ്ങനെ അങ്ങട്ട്
ആഹ് ഓല് പോരാണെന്നുണ്ടെങ്കി ഇപ്പ സീതും പോരല്ലോ.
ആഹ് പോരാമതി.
ഉം അന്റെ മയമത് ഒറങ്ങോ ഇഞ്ഞി.
ഇപ്പ പകലൊന്നും ഒറക്കില്ല. ഇനി രാത്രി ഒറങ്ങേക്കും കുഞ്ഞിപ്പറഞ്ഞു ജജ് പകല് നല്ല ഉറക്കിണ്ടാവു പറഞ്ഞ്. ഉം അയിനക്ക കണക്കാ അതൊന്നും നോക്കിട്ട് കാര്യല്ല.
ഉം
പ ഓ ആകെ ഉറങ്ങാ പറ ഇപ്പൊ ഇന്റെ ഞാനായിടെ സുബയ്ക്ക് നീച്ചാൻ നേ ആ അപ്പ ഒറങ്ങും പിന്നെ പത്തണി വരേ ഒറങ്ങും. ആ രാത് രാ പ്പകല് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ കുറച്ച് നേരത്തെ വിളിച്ച വിളിച്ചൊണത്താ അങ്ങനെ വിളിച്ചൊണത്തിയാണ്ട് ഇതാക്കിയാലും എവടെ. ഇന്റെ പണിങ്ങട് നീങ്ങൂല ന്നല്ലാതെ അന്നും കണക്കാ.
ആക്കമ്പോലടുത്താതി ലോ പണിയൊക്കെ യിന്
ആഹ് പക്ഷേ ഇപ്പൊ എതേലൊക്കെ ന്ന് വീഡിയോ കാണെങ്കിലും പിന്നെ ഫോണാണെങ്കിലൊക്കെ. പണികയിഞ്ഞില്ലെങ്കിൽ ഒരു സുഖണ്ടവുല.
അത് ശെരിയാണ് എത്രേ നേരത്തെ കൈയ്യൊല്ലെ പണിയൊക്കെ
ഏ പണിയൊക്കെ വേഗം കയും ഇപ്പൊ അയിന് മിഷീൻ കേടന്നോണ്ട അല്ലെങ്കിൽ അതിലേറെ നേരത്തെ കയും.
ഏ മെഷീന് നന്നാക്കില്ലാ ങ്ങട്ട്.
ഏ വിളിച്ചിട്ട് വന്നീല്ല വരെ
ഏ
ന്നാ ശരി ന്നാല്
ആഹ് ഓക്കെ ആഹ്